ആഹ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
സുഖം
ആഹ് എന്താ കൊറെ ആയാലോ വിളിച്ചിട്ട് കൊറെ സൗണ്ടൊക്കെ കേട്ടിട്ട്
ഉം കൊറ തിരക്ക് കൂടെ അങ്ങനല്ലേ
ആ കുട്ടിയളൊക്കെ എവിടെയ സ്കൂൾ പോയോ
വലുത് പോയി മറ്റവർക്കൊന്നുംല്ല
ആഹ് അത് ശെരി എന്തൊക്കെയ പണികളൊക്കെ കഴിഞ്ഞോ ജോലികളോ കഴിഞ് ചോയിക്കാ
ആഹ് കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കാണ്
ആഹ് ഇന്നെന്താ ഭക്ഷണൊക്കെ ഉണ്ടാക്കി രാവിലെ എന്താ ചായക്കേണ്ടായിരുന്നു കടീന്ന്
ചായക്ക് നൂൽപ്പുട്ട് കടലക്കറി ഉച്ചക്ക് തേങ്ങാച്ചോറ് ഇറച്ചി
ആഹ് എന്നാല്ലോ അടിപൊളിയാണല്ലോ
ഇന്നല്ലെ നോൻപായോണ്ടേ പിന്നെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഇണ്ടാക്കില്ല
ആഹ് അത് ശരി ഞാന് എപ്പോഴും കരുതും അനക് ഒന്ന് വിളിക്കണം എന്നക്കങ്ങെ വിചാരിക്കും പിന്നെ അതേപോലെന്നെ എന്തേലൊക്കെ തെരക്ക് വീട്ടിലെണോ പണിയോളൊക്കെ കഴിയ്മ്പോ ച്ചാവും അപ്പൊ പിന്നെ അങ്ങനെ സമയം ഉണ്ടാവും മറക്കും അങ്ങനെയൊക്കെ വിചാരിച്ചട്ട്
ഉം ഉച്ച ഉ ഉച്ചക്ക് പിന്നെ ഒന്ന് ഉറങ്ങാ ന്നല്ലേല്ലേ
ആഹ് അതക്കെ എല്ലാതും കഴിഞ്ഞ വന്ന ഉറങ്ങണം അപ്പത്തിന് സ്കൂൾട്ടിട്ട്
ആഹ്
എനിക്കെ എന്തൊക്കെയ ഇങ്ങോട്ട് വേറെന്തൊക്ക
വേറെ എന്താ അങ്ങനെ പോണ് എന്താ ഇന്നിട്ട് ഭഷണം അതൊക്കെ
ഇന്ന്ന്താന്ന് രാവിലെ ചായക്ക് പുട്ടായിരുന്നു ഇണ്ടാക്കിന്ന്
ആഹ് ആഹ്
പിന്നെ ഉച്ചക്ക് ഇപ്പ ഒന്ന് വേറൊ ചോറ് ഉണ്ടാക്കിട്ടുണ്ട് അയിക്ക് കുമ്പള കറി ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ ബീഫുണ്ട് കൊറച്ച് അങ്ങനെയൊക്കെ തന്നെ മച്ചാറും പപ്പടൊക്കെ തന്നെ ഇനി വൈകുന്നേരത്തേക്ക് വേറെ എന്തെങ്കിലുക്കെ അങ്ങനെ ആക്കണം
ഉ സ്പെഷ്യല്
കുട്ടിയളൊക്കെ സ്പെഷ്യലി കുട്ടിയള് സ്കൂളട്ട് വരുമ്പോത്തേന് എന്തെങ്കിലുമൊക്കെയ ഉണ്ടാക്കണം വിചാരിക്കിണ് ഒരു ചക്ക ഉണ്ട അവിടെ ഇരിക്കണ അപ്പൊ ചക്ക കൊണ്ട് അടെ അല്ലെങ്കി അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കണം വിചാരിക്കുണ്ട് നിങ്ങങ്ങള അവിടെ ഉണ്ടാക്കലുണ്ടോ അന്റെ അവിടെ വീട്ടിൽ ഉണ്ടാക്കലുണ്ടോ ച ചക്കണ്ടുള്ള
ഉം ആദ്യൊക്കെ ഉണ്ടാക്കീന് ആദ്യ കേക്ക് ഇഞ്ചമ്മ ഇപിൻപാടെ കേക്ക് ഉണ്ടാക്കീന്
ആഹ് അത് ശെരി ഇവിടെ കുട്ടിയൾക്കൊക്കെ ഇഷ്ടാണ് അങ്ങനെ എന്തെങ്കിലൊക്കെ ആയിട്ടും ഇങ്ങനെ ഉണ്ടാക്കണുന്നത് ഞാ ചിലപ്പോൊക്കെ ഉണ്ണിയപ്പോ അല്ലെങ്കി നെയ്യപ്പോ ഓഹ് ലേ നമ്മടെ കുക്കർലിണ്ടാക്കണ കലത്തപ്പൊക്കെ അതൊക്കെ അതൊക്കെ ഇണ്ടാക്കിങ്ങാണ്ട് അങ്ങനിണ്ടാക്കി വെക്കും അപ്പൊ പിന്നെ അവർക്ക് കഴിക്കാന് ആ രാവിലൊക്കെ പച്ചരി അരിച്ചിട്ടേ കൂട്ടി വെച്ചാ വൈക്ണ്ടലോ വിചാരിച്ചിട്ട് അപ്പൊ അവർക്കും അ എനിക്ക് രാവി വൈന്നേരം പോംമ്പത്തേന് എന്തേലും കഴിച്ചിങ്ങട് പോവും ചെയ്യാ വിചാരിച്ചിട്ട്
ആഹ് അ കൽത്തപ്പ രസ സാലെ എനിക്കിഷ്ടാണ് പക്ഷെ എനിക്കതുണ്ടാക്കാ അത് ശരിയായി കിട്ടൂല
അ ആഹ് കലത്തപ്പം ഞാന് ഇങ്ങനെ നമ്മ ചീനിച്ചട്ടിയിലിണ്ടാക്കൂലേ ആദ്യൊക്കെ പണ്ടൊക്കിണ്ടാ അ പോയി ഇണ്ടാക്കും കുക്കർലുണ്ടാക്കും. എനിക്കീപഴയ മറ്റും സാധനങ്ങളോടു ഇഷ്ട്ടാ താല്പര്യാണെ ഇപ്പത്തെ പുതിയ നമ്മടെ കേക്ക് അങ്ങനെക്കിള്ള സംഭവങ്ങളുണ്ടാക്കാൻ എനിക്കധികറിയില്ല. ഇപ്പത്തെ നമ്മുടെയിപ്പത്തെ ഭക്ഷണുണ്ടല്ലോ ബർഗറ് അങ്ങനെയുണ്ടാക്കാനെ നിക്കറിയും അയിനോട് ഒന്നാമത് നമ്മള് അശ്രദ്ധിറക്കായിട്ടാണ് പക്ഷെ പഴയ ഐറ്റം സാധനങ്ങളാണ് ഞാ അധികവും ഇണ്ടാക്കാറ് അയിനോടൊക്കെ ഇണ്ടാക്കാനും ഇഷ്ട്ടാ തിന്നാനും ഇഷ്ട്ടാണ്
ഉം എൻക്ക് അതാണ് എന്താ കൽ ഞാ ആര് അതുണ്ടാവില്ല ഒരൂ രസ അങ്ങനെ കാണാനൊരു ചുറുക്കുണ്ടാവൂല
അതന്നെ ജോപ്പിംങ്ങോ അത് അമ്മള് എന്താണ് അരിവെളളത്തിലിട്ടിട്ട്
ഉം
അ അരക്കുക നന്നായിട്ട് നൈസായിട്ട് അരക്കുക അന്നിട്ട് ഒരു നാഴിയരിയാണെങ്കി ഒരു ഒരു കയ്യില് ചോറു കൂട്ടിയിട്ടരക്ക അയിക്കൊരിക്ക ഏലക്ക അതേപോലെ നമ്മളകൊർച്ച് അപ്പ സോഡാ കൊർച്ചുപ്പ് ഒക്കപ്പാട കൂട്ടിയരച്ചിട്ടാണ് ഒരു പാത്രത്തിലൊഴിച്ചു വെക്ക എന്നിട്ട് ശർക്കരപ്പ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂ തെളപ്പിച്ചിട്ട് അതിൽ ആ ചൂടോടുതന്നെ ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടു നന്നായിട്ടെളക്കണം എന്നിട്ടത് ഒഴിച്ചോണ്ടിരി
ഉം ആഹ് ആഹ്
ആ എളക്കിയ ബാറ്ററ് വെച്ചിട്ട് ഇത് റെഡി ആക്കി വെച്ചിട്ടിങ്ങനെ കുക്കറടുപ്പത്ത് വെച്ചിട്ട് അയിക്കെണ്ണ ഒഴിച്ചിട്ട് നമ്മള് ചെ ഉള്ളീ നമ്മള തേങ്ങൊക്ക ആദ്യംതന്നെ നമ്മളുനുറുക്കി വെക്കണം അത് അയികിട്ടിട്ട് ഒന്ന് മൂത്തുവെരുംമ്പോ കൊറെ കൊറെ കറിവേപ്പിലേം വേണങ്കിടാം അത് മൂത്തു മ്പോ അതീക്കു നമുക്ക് നമ്മളെ ഈ ബാറ്ററിണ്ടാക്കി വച്ചാതില്ലേ കൂട്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്ക ഒഴിച്ചിട്ടെന്നിട്ട് അടച്ച് വെച്ചിട്ട് അടച്ചുവെച്ചിട്ട് അതിന്റെ അ കുക്കറിന്റെ ആ മേ മുകളിലുള്ള സംഭവില്ലേ ഒരുവിസിലടിക്കണ സാനം അതിനെ ഊരി വെക്കണം ട്ടോ അത് ഊരി വെച്ചിട്ടാദ്യം അതിലിട്ടിങ്ങാണ്ട് ഇങ്ങനാക്കുമ്പോ അയിന്റെ ബബിൾസിങ്ങനെ അയിന്റെ ഉള്ളിക്കൂടെ ഒരിങ്ങനെ ഒരു ഒ ഇത് കൊളകിങ്ങനെ വെരും അപ്പൊ നമ്മളുകൊറച്ചിക്ക എന്നിട്ടൊരു പതിനഞ്ചു മിനിറ്റുകഴിഞ്ഞാണ് ഓഫാക്കിടുക ഇങ്ങട്ട് പിന്നൊരു അര മണിക്കൂറു കഴിഞ്ഞിട്ടു തൊറന്നാല് നല്ല ഉഷാറായിട്ടുണ്ടാവും അതാ ചൂടോടുതന്ന നമ്മളാ ശർക്കരയുടെ പാനിയെ ചൂടോട്ക്കന്നെ ഈ ഇതീകൊയിക്കണം അതുപിന്നെ അവിടെ റസ്റ്റെയ്യാൻ വെക്കാനുംപറ്റും അതങ്ങനെ എളുപ്പം കുക്കറിൽ ഒഴിച്ചിങ്ങാണ്ട് അപ്പാക്കണം അപ്പളാണു നല്ലരസുണ്ടാവ എന്നാ നമ്മുടെ മറ്റേ ചീനിച്ചട്ടീലൊള്ള എന്താണ് ചീനിച്ചട്ടിയിലിണ്ടാക്കണ ഇതാണെങ്കി നമ്മള് ഈ അരക്കുമ്പോ നല്ലോണ്ണമരയരുത്, അത് നമ്മള് ശർക്കര പാനീയിലരച്ചിട്ട് ശർക്കര പാനിചൂടാറിയിട്ട് ശരക്കര പാനിയിലരച്ചിട്ടതിലേക്കു മൈദ കൂട്ടിയിട്ടങ്ങനെ അങ്ങനെ നല്ല ലൂസിനരച്ചുവെക്കുക. നല്ല ലൂസാക്കിയിങ്ങനെ നമ്മള് ഇപ്പോയീ ദോശക്കെ, ഇഡ്ഡലി ദോശക്കെ ഉണ്ടാക്കൂലെ, ഉണ്ണിയപ്പത്തിന്നരക്കും പോലെയല്ല, അതിനേക്കാൾ ലൂസിലരക്കുക നമ്മള് എന്താണ് നമ്മള് സാധാ അപ്പം ഉണ്ടല്ല ഈ ദോശ
ആഹ്
അതിനൊക്കെയരക്കും പോലെ ഇങ്ങനെ അരച്ചു വെക്കണം. ഇങ്ങിട്ടത് ഉള്ളി തൂക്കിച്ചിട്ടതിനകത്തുപാടനെ ഉണ്ടാക്കിയാനല്ല, നല്ല പൊന്തും. നല്ലപൊന്തി വരും, അത് അതുനല്ല കട്ടീല ഇതാണെങ്കിലും നല്ല കട്ടീൽ വരും കേട്ടോ എന്ന ലൂസ് ആയണ്ട് വേണം ലൂസ് എത്രത്തോളം ആണോ അത്രത്തോളം അത് ആരി അങ്ങനെയാണ് കുക്കർണെങ്കിലും അ നമ്മ കട്ടിലാക്കാൻ പറ്റൂല്ല അതിനാണ് നമ്മള പിന്നെ ശർക്കിര പാനി പറഞ്ഞന്ന് അപ്പൊ തന്നെ ലൂസാവവും വെള്ളം പോലെ ആകും അങ്ങനെയണ ഉണ്ടാക്ക അതി ഇണ്ടാക്കി വെക്കുമ്പോത് ഇണ്ടാക്കി വെക്ക കൊണ്ടപ അങ്ങനെ അപ്പൊ നല്ല ശരിയാക നിക്കവാ പിന്നെ ഞനിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി അപ്പൊ അങ്ങനെ ശരിയാകൻ തുടങ്ങിയതാണ് ആദ്യ അട പോലെക്കായ്ഞ്ഞു.
ആഹ് അതാണ് ഇത് ശരിയായിട്ടില്ലേ പിന്നെ നമുക്ക് ഇണ്ടാക്കാൻ തോന്നൂലല്ലോ.
ആഹ് അതന്നെ അങ്ങനെയൊക്കെ. നീ എന്ത വൈകുനേരത്ത് എന്താ ഉണ്ടാക്കണേ കുട്ടിക്കൾവരുമ്പത്തേന്
ഞാന് ചെലപ്പോ ഇതേ മാതിരി ഉണ്ണിയപ്പോ ഈ പൊക്കവടെ അല്ലെങ്കി പഴംപൊരി അങ്ങനെ ക്കെഉണ്ട് ചെലപ്പോ അങ്ങനെ ഉണ്ടാക്കും ഇല്ലെങ്കിൽ കുട്ടിയാക്ക് ബേക്കറി.
ആഹ് ചായം കു ഇവിടെ പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചാലും ഉപർക്ക് അധികം ഇഷ്ട എന്താണ് രാവിലത്തെ കടിയ ഉണ്ടെങ്കി അധികം ആദ്യം കഴിക്കുക ഇങ്ങിട്ട് പിന്നെ മദ്രാസേക്ക് പോകുമ്പോ ചിലപ്പോം പോതിഞ്ഞുങ്ങാണ്ട്ക്കെ കൊണ്ട്പോകും. അങ്ങനെ കടികൾ ഉണ്ടാക്കിയ കുട്ടികൾക്ക് കൊടുക്കാന പറഞ്ഞിട്ട് അവര് വന്ന അവര്ക്ക് ഭയങ്കര വിഷമക്കാരം അപ്പൊ അവര് രാവിലത്തെ കടിയ ഉണ്ടെങ്കി അത്ര കഴിക്ക അതിനോട താല്പര്യം അപ്പൊ ഞാനധികം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിവെക്കും അങ്ങനെ വേണെങ്ക കെ കുട്ടികൾണെങ്ക കൊണ്ട പോകവാന്നൊക്കെ വിചാരി എന്റെ വേറെക്കെ വർത്താനങ്ങങ്ങള് കൊയപ്പൊന്ന് ഇല്ലല്ലോ പര കൊയ്പ്പന്നല്ലോല്ല ആഹ് ആഹ് ശരി. പിന്നെ ഞാന് അനക്ക് ഇന്നലെ വിളി വിളിക്കണംന്ന് കൊറേ ആയിട്ടും ഇങ്ങനെ കരുതും പിന്നെ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ മർക്കും ചെയ്യും പിന്നെ പിന്നെ നമ്മളിപ്പോ ഇതില് ഫോണില് അധികം ഈ മെസ്സേജ് അങ്ങോട്ട് മെസ്സേജ് ആഹ് ണ്ടാവണ്ടേ വിളിക്കല് കൊറവാണ് അതാണ് അ അതാണ് എല്ലാരും അനെ തന്നെ ഫോണ മെസേജ് ഇങ്ങനെക്കല്ലേ ഗൂപ്പിൽ എല്ലരും ഗ്രൂപ്പ ഉണ്ടാകോണ്ടേ
ഉം ഉം.
അതാണ്. പിന്നെ ഇന്നെന്താപ്പതിയ തേങ്ങാച്ചോറൊക്കെ ഇണ്ടാക്കി ഇന്നലെ ഇത്ണ്ടാവണ്ടോ. എന്നല്ല നോബക്കാവുമ്പ ഇപ്പ ഇന്നാലും സ്പെഷൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉണ്ടാവുലേ
ആഹ് ആഹ് ഏഹ് ഇന്നലെ പിന്നെ ഞങ്ങള്ങ്ങനെ താക്കില്ല ഇന്നല്ലെ പൊറ്ത്ത്ന്ന് കൊട്ന്ന്ക്കേന്നു
ആഹ്.
അപ്പൊ ഇന്നലെ എർച്ചി വാങ്ങ്യെതൊന്നും വെച്ചിട്ടൊന്നുണ്ടയില്ല ഉം അപ്പൊ പിന്നെ ഇന്നാണ്ടായി അപ്പൊ പിന്നെ ഇന്റെ ആങ്ങൾൻ്റെ നിക്കാഹ് കഴിഞ്ഞിക്കാണല്ലോ. അപ്പൊ ഓളെ ഓളെ കൊണ്ടോന്നീനിന്നല്ലേ
ആഹ് അപ്പോലും വന്നിട്ട്ണ്ടാവും അപ്പോങ്ങക്ക് വിര്ന്നുണ്ടായിട്ടുണ്ടാവുല്ലേ.
ആഹ് ആഹ് അപ്പോ അങ്ങനല്ല ക ഇതല്ല കല്യാണല്ല. കഴിഞ്ഞിനി മൂന്നാല് മാസായി കഴിഞ്ഞിട്ട് ആഹ് അപ്പൊ ഞങ്ങള്ണ്ടായപ്പോ
നിക്കാഹ് കയിഞ്ഞിക്ക്ണു ന്ന് പറഞ്ഞിരുന്നല്ലോ.
ആഹ് ആഹ് അപ്പൊ ഞങ്ങളെ ഉം. ഞങ്ങള്ണ്ടായപ്പൊ ഓളങ്ങട്ട് കൊണ്ടന്നീനി ഓളെ എടക്ക് വന്ന് നിന്ന് പോലൊക്കെണ്ട്. ഉം അപ്പൊ എന്തെയാലും ഓള്ണ്ടല്ലോ അപ്പൊ പിന്നെ അങ്ങനെ വെക്കാന്ന് കര്ത്യാ ണ്ട് അങ്ങനെ വെച്ചതാണ്.
ആഹ് അവര് നിന്നോ അതോ ഓര് പോയോ വീട്ട് ഇന്ന്പ്പണ്ടവടെ?
ആഹ് ഓള് വടെണ്ടെയ് ഓള് ഞ്ഞി രണ്ടീസം കഴിഞ്ഞിട്ട് പോവാ.
ഏഹ്
ഉം ആഹ് ഞാൻ ന്റെ വീട്ടിലാണ്.
ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ ഒന്ന് രണ്ടീസം ഓല് ലേ ആഹ്
അപ്പൊ പിന്നെ ഞാൻ പോകോളോളിം നിർത്താന്നണ്ടങ്ങനെ കൊണ്ടന്ന്ക്ക്ണ്
ആഹ് അത് ശെരി ജ് പോവുമ്പോ ആഹ് അപ്പൊ ഓള് രണ്ടിസം ന്ക്ക് ണ്ടാവുലേ.
ആഹ് ഓള്ഞ്ഞി ഓക്കൊക്കെ ക്ലാസൊട്ങ്ങാനായിക്ക്ണ്. അട്ത്ത മാസാണ്.
ആഹ് ഞാനുപ്പന്ന് ഞാനും പോണോന്ന് വിചാര്ച്ചെതെര്ന്നു. അപ്പൊ നോക്കുമ്പോ ഇന്നും സ്കൂൾണ്ട്. അപ്പൊ പിന്നെ സ്കൂക്ക് ഇൻക്കങ്ങണ്ട് പോ സ്ക്കൂക് പോവാൻ കജൂലല്ലോ. അവ്ട്ന്ന് സ്ക്കൂക് പോവാൻ വയ്യല്ലോ അപ്പോ ആ ഒര് ബുദ്ധിമു അൻക്ക് പിന്നെ അങ്ങൻത്തെ കൊഴപ്പല്ല്യ അവ്ട്ന്നും ഇവട്ന്നും ഒരുപോലെ സ്ക്കൂക്കോവാ ല്ലെ.
ആഹ് ആഹ് ഇൻക്കങ്ങനെ പറ്റും പിന്നെ ചെർക്കനാണ് ഞങ്ങളവടെ സ്കൂള് ഓനെന്താട്ടും ഇബടെ ആങ്ങളണ്ട് ചെറ്യേ ആങ്ങളാ ഓനങ്ങനെ വണ്ടിമ്മേകൊണ്ടോവും. മറ്റോക്ക് പിന്നെ ഇബട്ന്ന് വണ്ടിണ്ട്. ഓളെ സ്കുൾത്തെ വണ്ട്യന്നെണ്ട്.
ആഹ് അത് ശെരി അങ്ങനെണെങ്കി ഇൻക്കൊക്കങ്ങട്ട് പെരേക്ക് പോയാ പിന്നെ അവ്ട്ന്ന്ങ്ങോട്ട് പോരണെങ്കി അയ്ന് ഞാന് കൊറച്ച് ദൂരയതൊണ്ടേ ക്ക് ദയങ്കര കെത്യേടാ അത് കാരണപ്പ ഞാൻ കുട്
ന്ന അങ്ങനെ പയ്നഞ്ച് മിൻറ്റൊകൊള്ളേലോ അപ്
ആഹ് ആഹ് ഞാൻ പിന്നെ എട്ത്ത്ക്ക് കെട്ടിച്ച് എട്ത്ത് ക്ക് കല്യാണം കഴിച്ചോണ്ട് സുഖയി.
ആഹ് ആഹ് ആഹ് തന്നെ.
ഏഹ് ഞാന് ഇഞട്ത്താഴ്ച പോണം വീട്ട്ക് ഇപ്പ കൊറേ ആയി പോയിട്ട്. വീട്ടില് ഇബടെ വീട് പണി ഞാം പർഞ്ഞിലെ അന്നോട് വീട് പണി ണ്ട്ന്ന്. ഇപ്പൊ വീട് പണ്യൊക്കായപ്പോ ഇൻക്ക് പോവാൻ കുടിട്ട്ണ്ടായിര്ന്നില്ല. അപ്പൊ അങ്ങനെ എഹ്
മ് മ് ഇല്ലേ എന്നയിക്കോട്ടെട്ടോ
ആഹ് ന്നയിക്കോട്ടെന്നാ പിന്നെ വിളികൊണ്ടുഞ്ഞെ. ആ ആയിക്കോട്ടെ ന്നാശെരി ആഹ് ആഹ്